ഹലോ ആഹ് ആ കേക്കാണ്ട്
ആ എന്താണ് വിശേഷം?
സുഖം അങ്ങനെ പോണ് എന്താണ് അട്ത്തീ വിച്ചേച്ചം
സുഖാണ് എന്താണ് പരിപാടി എന്താണ് രാത്രി ഫുഡൊക്കെ കഴിഞ്ഞോ?
ആഹ് ഒക്കെ കയിന്ന് മോന് താ ഉറങ്ങിയൊള്ളു
ആഹ് ആഹ് ആ ചെറിയ കുട്ടിണ്ടാ? ചെറിയ കുട്ടിയ്ണ്ടാ?
ആഹ് ചെറിയ കുട്ടിണ്ട് രണ്ടര വയസ്സായി
അതേല്ലേ? ആഹ് ആഹ് അപ്പൊപ്പടുത്താണോ? കല്ല്യാണം കഴിഞ്ഞത്
അതല്ല ആറ് കൊല്ലായി കല്ല്യാണം കഴിഞ്ഞിട്ട്
ആറ് കൊല്ലോല്ലേ?
അതെ
ആഹ ആഹ് ആഹ് ആഹ് ആ് പിന്നെ വേറെന്താണ്? ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഒറങ്ങാൻ പോണു
ങ്ങാ
ഉം നാളെ സ്കൂളില്ലല്ലോ തൃശ്ശൂർ ജില്ലക്ക് ആഹ് മഴ കാരണം അവധിയാണല്ലോ അപ്പൊ നാളെ സ്കൂളില്ല അപ്പത് കാരണം കൊറച്ച് നേരം വൈകും കെടക്കാന്
ആഹ് ആഹാ
പിന്നെ വീട്ടില് വിരുന്നുകാരൊക്കെണ്ടായിരുന്നു അവരൊക്കെപ്പങ്ങട്ട് തിരിച്ചു പോയൊള്ളു
അയ് ശെരി ആഹ്
ആഹ് ആഹ് ആഹ് പിന്നെന്താണ് എവിടെയാണ് പഠിച്ചിരുന്നതൊക്കെ എന്ത് കോഴ്സാ ചെ യ്തിര്ന്നത് എന്ത് കോഴ്സാ പഠിച്ചത്?
ഫാഷൻ ഡിസൈനിംഗ് കോഴ്സാ പടിത്തെ
അതാ ഫാഷൻ ഡിസൈനിങ് എന്നിട്ടത് ചെയ്തിട്ട് ജോലി ചെയ്യുന്നുണ്ടോ?
ഏയ് ഇല്ലല്ല ഏഹ് വീട്ടിലിങ്ങനെ ചെറുതായിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു
അതേല്ലെ ഇപ്പൊ ഭയങ്കര സാധ്യതയുള്ളൊരു സംഭവാണല്ലോ ഫാഷൻ ഡിസൈനിങ്ന്ന് പറഞ്ഞ കഴിഞ്ഞാലെല്ലാവരും ഡിസൈൻ ചെയ്യിക്കല്ലേ? പഴേ പോലെ നമ്മള് കടേല് പോയിട്ട്ടുക്കല്ലല്ലോ?
ആഹ് ആഹ്
ആഹ് നമ്മളിപ്പോ ഈ കല്യാണ പെണ്ണുങ്ങളായാലും ഒക്കെ ഈ ഡിസൈനേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് ഉപയോഗിക്കല്ലെ ചെയ്യണത് അപ്പ നിങ്ങക്കതൊന്ന് ശ്രമിച്ചൂടെ നല്ലതല്ലേ സ്വന്തമായിട്ടൊരു വരുമാനക്കെ ഉണ്ടാവാൻ ആ ചെറിയ കുട്ടിള്ളോണ്ട്ലെ
ഉം
ഓക്കെ പിന്നെ ആരൊക്കെള്ളത് വീട്ടിൽ
വീട്ടില് ഉപ്പി ഇമ്മീം പിന്നെ
ആഹ്
ഭർത്താവ് പൊറത്താണ്
അതെ വിദേശത്താവുലെ
അതെ
ആഹ് ആഹ് അങ്ങനെ ഇവിടെ ഇപ്പോ ഭർത്താവ് മക്കള് രണ്ടുപേര് ഒരു ഒരു മോള് ഇവടെ തമിഴ്നാട്ടിലാ പഠിക്കണത്
ഉം ഉം
പിന്നെ അടുത്ത വീട്ടിലന്നെ ഭർത്താവ്ന്റെ ഉപ്പ ഉമ്മീം താമസിക്കുന്നുണ്ട് അങ്ങനെ
ഉം ഇന്നെന്താ ഫുഡ് സ്പെഷ്യല്
ഇന്ന് ഇല്ല സാദാ ചോറ് കറി സാദാ ചോറ് മീൻ കറി പച്ചക്കറി ഉപ്പേരി മീൻ പൊരിച്ചത് അങ്ങനെ
ഉം ഉം
നിങ്ങൾകെന്താ ഭക്ഷണത്തിന് ഇന്ന്
ഇന്ന് ഇവിടെ പരിപ്പ്കറി പിന്നെ ഇന്നാൽത്തെ മീൻകര ഒക്കെ ഇരിക്കണ്ടായിരുന്ന ചൂടാ
ആഹ് മഴ കാരണം മീനൊക്കെ കിട്ടുന്നുണ്ടോ
ആഹ് ശ കിട്ടുന്നുണ്ട് ഇന്നിപ്പോ വരുമ്പോ അയല കുടുന്നുണ്ടായിരുന്നു
അതാലെ മോന് മീനൊക്കെ കഴിക്കോ
ആഹ് മോനന്നും അതന്നെ ഇപ്പ ചോദിക്കും മീമില്ലേ എച്ചല്ലേ എന്നൊക്കെ ചോയ്ക്കും
ആഹ് ആഹ്
ഉം
പിന്നെന്താണ് ഒഴിവ് സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാ
ഒഴിവ് സമയെങ്കി ഏഹ് ഇംഗ്ലീഷ് കോഴ്സിനങ്ങനെ നോകും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിട്ട് നോക്കും ഇംഗ്ലീഷറി ഇംഗ്ലീഷ് അറിയില്ല ഇപ്പൊ ഇംഗ്ലീഷ എന്തേലൊക്കെ നോക്കിരിക്കും
ആഹ് ആഹ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് പഠിക്കാണീലെ ആഹ് ആഹ് ആഹ് ജോലി നോക്കാനാണോ
ഇല്ല ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂദായി ഇതായി കിട്ടണക്ക് വായിച്ചിട്ട് മനസ്സിലാവാണ് ആഹ് ഒന്ന് ശരിയായിട്ട്ടുക്കാൻ വായിച്ചിട്ട് മൻസ്സിലാവണ്ടെ
ആഹ് അങ്ങനെ
ആന്നെ
അങ്ങനെ പിന്നെ വേറെ ഓൺലൈനായിട്ട് എന്തെങ്കിലും കോഴ്സുകള് ചെയ്യ്ന്ന്ണ്ടാ?
ഏയ് ഇല്ല ഇല്ല ഇപ്പം ഇംഗ്ലീഷിന്റെ ഞാൻ ചാറ്റ് ചീറ്റ് നോ ചാറ്റ് ജിപി ണ്ടല്ലോ ഒരാപ്പ് അത് ട്ടിങ്ങനെ മെസ്സേജയക്കും അങ്ങനെ. അവര് പറഞ്ഞരും അങ്ങനെ കാര്യങ്ങള്
ഭയങ്കര സൗകര്യങ്ങള് ചെയ്ത് തരേണ്ടല്ലോ നമുക്ക് സ്വന്തായിട്ട് പഠിക്കാനൊക്കെ.
അതെ അതെ
ആഹ്
പിന്നെന്താ
പിന്നെന്താണ് നിങ്ങളെ സ്ഥലത്ത്ങ്ങനെ ചെടി അങ്ങനത്തൊന്നും ചെയ്യൂല്ലേ? കൃഷി ചെടികൾ അങ്ങനത്തെതും ചെടികള് വെക്ക കൃഷികളൊക്കെല്ലേ
അവിടെ കൃഷികളോ?
ആഹ്
ഇവിടെ നേന്ത്രപ്പഴത്തിന്റെ തുണ്ട്.
ആഹ്, നേന്ത്രപ്പഴത്തിന്റെ കൃഷിയൊക്കെണ്ടാ?
ആഹ് പിന്നെ കല്യാണം കഴിഞ് വരുമ്പോ റോബസ്റ്റിന്റെ പഴൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പതൊന്നുല്ല.
റോബസ്റ്റ്, ആഹ് അപ്പ നിങ്ങള് ണ്ടായി കഴിഞ്ഞാല് കടേയ്ല് കൊണ്ടോയി കൊടു
ആഹ് കടേ കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പ നേന്ത്രപ്പഴം ആയി വരുന്നുള്ളു. പിന്നെ പച്ചമുളക്
പച്ചമുളകൊക്കെ ചെയ്യൂല്ലെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ കിട്ടൂല്ലെ
ആഹ്
നല്ലതാണ് കൃഷിയൊക്കെ ഇവടെപ്പ ഭർത്താവ് നാട്ടില് വന്നപ്പഴേ അതിന് മുന്നേണ്ടായിരുന്നില്ല. ഇപ്പോ നാട്ടില് അവധിക്ക് വന്നപ്പോ കൊറച്ച് പച്ചക്കറി ഒക്കെ ചെയ്ത് തുടങ്ങിട്ട്ണ്ട്.
അതാണ്
പച്ചമുളക്, വെണ്ട, വഴുതനങ്ങ ഒക്കെ ഒക്കെ ചെറി ചെറി തൈകളാണ്. ഒന്നും അങ്ങട്ട് വലുതായിട്ടില്ല എന്നാലും കൊറേശ്ശെ കൊറേശ്ശെ വെക്കുന്നുണ്ട്. പക്ഷെ ഇപ്പ ഈ നല്ല മഴയൊള്ളോണ്ട് അത്ങ്ങട് പിടിച്ചു കിട്ടാൻ പ്രയാസ. ചീഞ്ഞി പോകുന്നുണ്ട് ചെലത് ഉം അങ്ങനെ. മുന്നെ ഒന്നും ഇണ്ടായിരുന്നില്ല കൊറച്ച് ചെടികള് ണ്ടായിരുന്നു.
ഇപ്പ നമ്മള് പുതിയ വീട് വെച്ച് താമസിച്ചപ്പോ അതിന്റെ ആഹ് ഭാഗത്തൊക്കായിട്ട് കൊറേശെ കൊറേശെ ഓരോന്ന് വെച്ച് പുതിയതായിട്ട് പിടിപ്പിക്കുന്നുണ്ട്.
ആഹ് ഹാ
പിന്നെ തെങ്ങുംതൈ പിടി പ്പിക്കുന്നുണ്ട്. നമുക്കിപ്പ ഇള്ള തെങ്ങുകളൊക്കെ ഒരു തരം അസുഖം വന്നിട്ട് നശി ച്ച് പോണുണ്ട്. വണ്ടിന്റെ ഒരു ശല്യം കാരണം അപ്പോ ചെറി ചെറിയ തൈകള് വേറെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്.
ഉം ഉം
എങ്ങനെ ഏഹ് നിങ്ങള് വീട്ടില് തയ്ക്കോ? തയ്ച്ചു കൊടുക്കോ മറ്റുള്ളവർക്ക്?
ആഹ് മുന്നേക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കലില്ല
ഇല്ല ആഹ് ആഹ് ആഹ് ആഹ്.. ആഹ് ഉം ചെറിയ കുട്ടീനായിട്ട് പറ്റാത്തോണ്ട്ല്ലേ? ആ നിങ്ങള നാട്ടില് മഴൊക്കെ ഉണ്ടോ നല്ല മഴേണ്ടോ അതെല്ലേ ആഹ് ആ ആഹ് പിന്നെന്താ ട്രിപ്പ് ഇവിടെണ്ട് ഇവിടെ അത് കാരണം നാളെ സ്കൂളിനും ഒക്കെ അവധി കൊടുത്തിരിക്കുകാ മഴ കാരണം കനത്ത മഴ കാരണം അവധി കൊടുത്തിട്ടുണ്ട്
ആഹ് അതെ
ഉം പിന്നെന്താണ് എവിടെേലുംക്കെ യാത്ര പോകാറുണ്ടോ
യാത്ര ഇല്ല അത് കൊറവാ
ചെറിയ കുട്ടിയായത് കൊണ്ടല്ലേ
ഉം
ആഹ് ആഹ് പിന്നെന്താണ് എന്താണ് ഭക്ഷണംക്കെ പാകം ചെയ്യാറ് അറിയോ
ആഹ് അറിയാം ചെയ്യാറുണ്ട്
എല്ലാ ഐറ്റംസും ഉണ്ടാക്കുമോ
ആത്ത് പൈസ്സ ലൈറ്റർ ണ്ടാക്കും
ഉണ്ടാക്കും അല്ലേ ആഹ് ആഹ് ആ ആ അങ്ങനെ ഇത് ഇറച്ചിയും മീനും ആണോ അതോ പച്ചക്കറിയാണോ കൂടുതൽ താല്പര്യം
പച്ചക്കറിയ കൂട്തല് ഇഷ്ടം
അതെ അല്ലേ പിന്നെ ഇപ്പോഴത്തെ ഈ പുതിയ ഐറ്റംസ് ഫുഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവല്ലേ ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുണ്ടാവൂലേ
ആഹ് ഇണ്ടാക്കുന്നു പിന്നെ യൂട്യൂബൊക്കെ ഇണ്ടായിരുന്നു ചാനല് ഇപ്പം ഇല്ല മോന് ആണേന് മുന്നൊക്കെ ഉണ്ടായിരുന്നു
ആഹ് അതപ്പ തുടർന്ന് കൊണ്ട്പോയിക്കൂടേ നല്ലതല്ലേ
ആഹ് ആക്കെ ചെയ്യണംന്ന്ണ്ട്
അവന അവനെ വെച്ചിട്ടൊരു ചാനല് തുടങ്ങിയാൽ മതി അവൻ്റെ തമാശകളും കളികളും ചിരികളും ഒക്കെ വെച്ചിട്ട്
ഉം
നല്ലൊരു വരുമാനമാണല്ലോ നമുക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവുമല്ലോ
അതെ
പിന്നെന്താണ് ഇഷ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ ബിരിയാണി മന്തി ഒക്കെ ഇഷ്ടാണോ
ആഹ് മന്തി ബിരിയാണി ആഹ് അതൊക്കിഷ്ട്ടാ
അതെല്ലേ അതൊക്കെ ഉണ്ടാക്കാന് അറിയോ
ആഹ് അത് ഇണ്ടാക്കുന്നുണ്ട് മന്തി ഉണ്ടാക്കിരുന്നു പിന്നെ, തമിഴ്നാട്ട് ബിര്യാണി കൂടുതല്സ്റ്റം
തമിൾനാട് ബിരിയാണി അതെന്താ തമിൾനാട് ബിരിയാണി ഇത്രഷ്റ്റം തമിൾനാടുവായിട്ടെന്തെങ്കിലും കണ
അതൊരു നല്ല പ്രത്യേകൊരു ടേസ്റ്റാണ് താല്പരി ബിരിയാണിന്ന് പറയും.
അ എത്രത്തിന്നെ താൽപതി എന്താണ് താൽപതി ന്നലെ ബിരിയാ
ആഹ് അതന്താ ന്താണ്, തലപ്പാക്കറ്റ് ബിരിയാണി. അങ്ങനെന്തോ പേര് പറയൂലേ! ആ ആഹ് ഹാ പറയുന്ന കേട്ടിട്ടുണ്ട്. ആഹ് നല്ല രുചിയുള്ള ബിരിയാണിയാണ്ല്ലേ! ആഹ് ആഹ് ആഹ് അതിന്റെ റെസി പറഞ്ഞന്നോളു, എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതറിയോ?
ആഹ് അറിയാം, അത് ആഹ്-
പറഞ്ഞോളൂ!
അത്, സവാളക്കിട്ടൊരു ഐറ്റം . എവിടെയും ആഹ്- അല്ല, പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് ഏലക്കായം ഒക്കെ ഇട്ടിട്ട് സവാളക്കിട്ട് വഴറ്റാ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് - ഇടാം പിന്നെ, പച്ചമുളക് ചതക്കാണ്ട് ഇങ്ങനെ പൊട്ടിച്ചിടാം.
കീറിയിടണം അല്ലെ
ആഹ് അതെ പിന്നെ, അതൊക്കെ നന്നായി വഴറ്റിയിട്ട് മസാലകള് പൊടിയാവും ഇട്ടിട്ട് പിന്നെ, ആഹ് പച്ചെറച്ചിയൻ ആഹ് മുളക്പൊടിയൊക്കെ ഇടും?
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
നല്ല ഓറഞ്ച് കളറ് ബിരിയാണി കിട്ടോലോ, അങ്ങനെ- പിന്നെ, അതൊക്കെ വെച്ചിട്ട് ഏഹ് പഷ് തൈരും പിന്നെ, പച് പച്ച ഇറച്ചിയൊക്കെട്ടിട്ട് നന്നായിതാക്കിട്ട് പിന്നെ, വെള്ള ഒഴിച്ച് പിന്നെ അരിയിടാ പിന്നെ മല്ലി
ആഹ് നമ്മള് ആ കറീല് തന്നെ അയ്രിട് അയ്രിടെന്ന്.
ആഹ് അതെ. ആഹ് പിന്നെ മല്ലിച്ചപ്പ്, പൊതിന ഇല കൂടുതലായിട്ട് വേണം എന്നാലയിന്റെ നല്ല
ആഹ്‌ ടേസ്റ്റ് വരുള്ളൂ ആഹ്‌ ആഹ്.. നിങ്ങള് പറഞ്ഞപ്പോ കഴിക്കാൻ തോന്ന്ന്നുണ്ട്.
അതെയതെ.
ഒന്ന് ശ്രമിച്ച് നോക്കണം, ഉണ്ടാക്കാന്.
ഉം!
ഉം പിന്നെ, ഇതുപോലെ സ്പെഷ്യലായ്- ഐറ്റംസ്, തമിൾനാട് സ്പെഷ്യലൈറ്റംസൊക്കെ വേറേയും ഉണ്ടാക്കാനറിയോ?
ആ വേറേയും ഞാനിങ്ങനെ നോക്കലുണ്ട്!
പൊങ്കലൊക്കെണ്ടാക്കാറുണ്ടോ?
പൊങ്കല് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഉമ്മ ഉണ്ടാക്കലുണ്ട്.
വേറൊന്നും ഇല്ലല്ലോ എന്നാ ശരീട്ടോ!
ആയിക്കോട്ടെ!